ഹലോ ആഹ് ഉണ്ട്, ഇണ്ട്ണ്ട് കേൾക്കുന്നുണ്ട്.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
ആ എന്താ വിശേഷം
നല്ലേ എന്താപ്പോ വിശേഷം
ആ ഒക്കെ സുഖം ഉച്ചക്ക് ചോറ് ആ ചോറൊക്കെ തിന്ന്ങ്ങനെ ഇ ക്കാണ് ഇങ്ങനെ ഇരുന്നപ്പോ ഉറക്കം വരാ
അത് ശരി
വെ വെറുതെ ഇരുന്നങ്ങനെ ഓർക്ക ഇടയ്ക്കൊക്കെ അങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഫോണിലൊക്കെ പ്പം എന്തെങ്കിലും കണ്ടോണ്ടിരിക്കു യൂട്യൂബിലൊക്കെ എന്തെങ്കിലും കാണാണെങ്കിൽ ഞാനങ്ങനെ ഉറങ്ങിണ്ടാവും പെട്ടെന്ന് ഉറങ്ങും
ആ പെട്ടെന്ന് ഉറങ്ങും എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കട്ടെ
ആ ആ ആ എന്താണ്ടാക്കിയെ
ഇന്ന് ചന്ന് മിനൊന്നും കിട്ടിയിട്ടില്ല അപ്പം മീൻ പേരും വിലയല്ലേ ഇന്ന് ചെറുങ്ങ താളിപ്പുണ്ടാക്കി പയറുപ്പേരി ഉണ്ടാക്കി പിന്നെ അച്ചാറ് ഇല്ലെ ന്താ പാവക്കപ്പേരിയുണ്ട്
ആ ആ
മീനിനിപ്പം മത്തിക്കെന്നെ നാന്നൂറൊക്കെയാണ് പറിയിണ്ട്
ആ ഇവിടെ മുന്നൂറാന്ന്
ഏ നന്നൂറൊക്കെണ്ട് പറഞ്ഞ് ഞാൻ വാങ്ങിട്ടില്ലട്ടോ ഞാന് മിഞ്ഞാന്ന് ഇന്നോ ഇന്നലെ അയല വാങ്ങീട്ട് അതന്നെ ആർക്കും വേണ്ട ഒരു ഒരു ഉം രസല്ലാറണ്ട്
ആ പറയണ്ട് രസല്ല മീന് രസല്ലാ പറിണ്ട്
ഇങ്ങള് എത്ര മക്കളാ
മൂന്നാള്‍ണ്ട്‌
എ വലുതാ അതോ ചെറുതോ
ആ എട്ടാം ക്ലാസ്സിലെത്തീന് വലുത്
ആ രണ്ടാമത്തോ
രണ്ടാമത്തത് നാലാം ക്ലാസ്സില് മറ്റേ എൽ കെ ജിയില്
ഏ
പിന്നൊക്കെ എല്ലാരും പോകും രാവിലെ ആയാൽ പിന്നെ എല്ലാരും ഫുഡൊ ണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാരും പോകും പിന്നെ
ഭക്ഷണം കൊണ്ടോണോ
ആ കൊണ്ടോണം
അപ്പോ പട്ടാം ക്ലാസിൻ കിട്ടൂല്ലേ ഓട്ന്ന്
അതുപോലെ സ്കൂൾ പ്രൈവറ്റ് സ്കൂൾ ആയത്കൊണ്ടേ അയില് ഉ അയില് ചോറൊന്നുല്ല അപ്പൊ കൊണ്ടു പോണം അത് നമക്കൊരു ഇതാണല്ലോ നല്ലത് അതാണ് അങ്ങനെ തോന്നിരിക്കുന്ന ഒരു പം അന്നെ ഇവിടെ അടുത്തും കുറച്ചൊക്കെ ഏകദേശം അടുത്താണ് ഓല സ്കൂൾ പിന്നെ മദ്രസും ഒക്കെ അയില് തന്നെണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ആക്കിയതാ ആ ആ അങ്ങനെയൊക്കെ ഒരു സ്കൂളാണ് കൊഴപ്പൊന്നൂല്ലാ പിന്നെ എന്താ വൈകുന്നേരം എന്താ ഇണ്ടാക്കോ ചായക്ക്
ചെലപ്പണ്ടാക്കും അല്ലെങ്കിൽ ബേക്കറി എന്തേലും കൂട്ടും
ആ
ഉം ഇന്നാണേൽ പഴംപൊരി ഉണ്ടായിരുന്നു ഞാൻപുറത്ത് പോയിന അപ്പ പഴമ്പൊരിയായിട്ടു വന്നു
പഴത്തിന് കൊറച്ച് വില കുറവുണ്ടല്ലേ
അറിയില്ല ഞാൻ വാങ്ങീത് അയ്മ്പതുഅറുപതൊക്കെയാണ്
ഏ ഇല്ല ഇപ്പൊ അത്രയില്ല ഇപ്പൊ നാപ്പതൊക്കെയുള്ളു നാപ്പത് മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ചില എടുത്ത് മുപ്പത്തഞ്ച് ചില എടുത്ത് നാപ്പത് അങ്ങനെ ഒള്ളു കൊറമ്പ തന്നെയല്ലേ മ്മക്ക് വാങ്ങിവയ്ക്കാന വില ഉണ്ടാവുമ്പണ്ടല്ലോ മ്മള് വാങ്ങൂല ആ
നസുവാണ്ടോ
ഇല്ലാ ഇല്ല ഇല്ല അവിടെയാണ്
ഉം
പഴംപൊരിക്കേ പറഞ്ഞാല് എന്താണ് പിന്നെ ഇണ്ടാക്കലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് പിന്നെ അങ്ങനെ മാവൊക്കെ ഇണ്ടായ ആര ഇണ്ടാക്കിവെക്കണം മടിയാണ്
ആ ജയ്പ്പുരി മതിയാവും പിന്നാലെ അത് ഫ്രീ ആയിരിക്കണ് അപ്പം ഇന്ന് എന്നുവെലക്കെല്ലാം വെയിലാ അല്ലേ നമ്മക്ക് വേയുന്നതൊരു ഇരിപ്പൊണ്ടാവുള്ളൂ
ആ ശെരിയാണ് ഉം അത് എനിക്കൊന്നുതന്നെ അതുപൊലെയെങ്ങാനും ചോറൊക്കെ കമ്മി ആയാല് വൈകുന്നേരം പിന്നെ അങ്ങോട്ട് പോണതന്നെ ആലോചിച്ചൂടാ
ഉം ഇന്നലെ അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച ആം അപ്പൊ അയിന് എല്ലാരും നോക്കാനെ പറ്റിയ രണ്ടാസം
ആ ആ ആ
അപ്പയെ അതിനാത്ത് ദോശ ദോശ വെള്ളപ്പൊക്കെ മാണം ആ എന്തേലുംഒന്നുമതി എന്തേലു ഒന്നുള്ളു ഉം
അയിനെ അവിടന്നയ്നെ ഇതേപോലെ അതാണ് ഈ ചപ്പാത്തി അല്ല അവിടുത്തെ റൊ ആ റൊട്ടി അതൊക്കെ കഴിച്ചിട്ടല്ലേ കുബ്ബൂസ് കഴിച്ച ച്ചെല്ല അവരിങ്ങനെ അപ്പൊ ഓൽക്ക് രണ്ടേരം ഒന്നും ചോറൊന്നും ഓൽക്ക് കയ്യൂലേ
ഇവിടെ അവിടെ പിന്നെ അങ്ങനെയാണ് രാത്രി കുബ്ബൂസ് സോ അല്ലെങ്കി റൊട്ടിയോ ചപ്പാത്തിയോ
ഞാനവിടെ പോയിട്ട് അങ്ങനെയാണ് കുബ്ബൂസൊന്നും ഞാന് കുബ്ബൂസൊന്നും തിന്നൂല്ല എനക്കത് കഴിയന്നല്ലാ ഞാൻ എന്നിട്ടിങ്ങനെ പറയുംചോദിച്ചും എങ്ങനെയാ നിങ്ങളിതൊക്കെ തിന്നണത് എന്നുചോദിച്ചു ഞാന് അതുതിന്നാ കൈയണന്നല്ലേ ഒരുഇതും ഇല്ലാ പിന്നെ നമ്മളൊക്കെ പ്പ ചപ്പാത്തി നമ്മള് ചപ്പാത്തി കേയറഞ്ഞാല് നമ്മള് പരത്തിയാല് നമുക്കൊരിതുണ്ടാവുമല്ലോ ഇതൊരു മാതിരിത് ബലം വെച്ചുകൊണ്ടാണ് അതൊന്ന് പൊറത്ത്ക്ക് ആ കുബ്ബൂസിന്റെ പാക്കറ്റ് പൊട്ടിച്ച് പുറത്ത് വെച്ച് ട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബലം വെക്കും
ഉം നങ്ങോണിയാവും
ആ അങ്ങനെ ആ പാക്കറ്റോടൊക്കെയാവുമ്പോ വല്യകുഴപ്പല്ല അല്ലേ അന്നത് പൊറത്ത്ക്ക് വെച്ചാ പിന്നെ നിലം വെച്ചിട്ട് ആഹ ആഹ് കേട്ടേ ഇത് കുബൂസ് രാത്രി ആയ എന്നും കുബൂസ് കൊണ്ട് എടക്കടക്ക് ഞാൻ പിന്നെ പിറ്റേന്ന് കുട്ടികൾക്ക് ഷവർമെൻ്റെ മാതിരിയൊക്കെ ആക്കിയാണ്ട് കൊടുക്കല. അല്ല അതത് കയ്യണ്ടേ അത് കളയാനും തന്നെ ഔടെ കളയാനും അത് ഭയങ്കര ഇതാണ്. ല്ലോ ഓല്ക്ക് ആ ഞമ്മൾ അങ്ങനെണല്ലോ ഞമ്മൾ വടെ ചോ ഇന്നോട് പറിയാ ജ് അവിടെ ചോറ് കളയുന്നില്ലല്ലോ ചോറ് കളയുമ്പോ അനക്ക് ഭയങ്കര വേദനയല്ലേ അതുപോലെയാണ് ബടെത്. ഇത് ഇവിടെ കളയാന്ന് പറഞ്ഞാ ഭയങ്കരത, അവിടൊക്കെ വേസ്റ്റിൽ ഇങ്ങനെ കൊണ്ടോയിടുല്ലോ, നമ്മള് കവറിലാക്കി വെച്ചൊക്ക കൊണ്ടോവോല്ലോ? ഓലെയ്, ഇവിടത്തെ മാതിരി നമ്മൾ ഇങ്ങനെ വലിച്ചെറിയണ്ടല്ലോ ഇവിടെയൊക്കെ നമ്മള് തൊടുക്കണ്ട് വലി ചെറിയല്ലല്ലേ, അവിടെ പിന്നെ അത് വാണ്ടല്ലോ അപ്പൊ പറയും ശൈലി ഇങ്ങനെ. കുബൂസിന്റെ ഇതൊക്കെ കണ്ടാലേ ഓൽക്ക് ഭയങ്കര ഇതാണ് പറിം സൗദിൾക്കൊക്കെ. കളയാൻ പറ്റൂല. ആഹ ഓല് പറ്യും പർഞ്ഞു, കളഞ്ഞാല്. ഓൽക്ക് ഭയങ്കര ഇതാണ് അയ്നൊക്കെ ശിക്ഷണ്ട് പറയ്ണ്ടവിടെ. പിന്നെ ഇന്ന്ടെന്ത കറിണ്ടാക്കല്, രാത്രി എന്ത ക
ചെല്പോ ന്താ ചിക്കൻ കറിഇണ്ടാവും അല്ലെങ്കി ബീഫ് ണ്ടാക്കും അല്ലെങ്കില് എന്തെങ്കിലും അങ്ങനെ ഒക്കെ ആള് തിന്നും. നെയ്ച്ചോറതി പറഞ്ഞിനി. പച്ചരി ചോറും ഇപ്രാവശ്യം.
ഹി ഹി ഹ്.. ഹ് അതെല്ലാ, അങ്ങനെണ്ടാക്കുമ്പോണ്ടല്ലോ? അങ്ങനെണ്ടാക്കുമ്പോ അവർക്ക് മാത്രം മതിയോ അപ്പൊ കുട്യാൾക്ക് മാണ്ടേ?
ഉം ഓൽച്ചാണ്ട.
ഏ ഇബടെ ഞാൻ അങ്ങൻത്തൊക്കെ ഇണ്ടാക്കാണെങ്കി ഓൽക്ക ആദ്യം വാണ്ടിയത്. ഓലറിം.
ആങ്ങനെ രണ്ടീസം കൊടുത്തീനി. അപ്പറ്യ ഇന്നും ന്നി ദോശ ന്നെ ആണോയ്ച്ച്. ങ്ങക്ക് ചോറ്ണ്ട് ന്നർഞ്ഞ് ഞാൻ ചോറൊടുക്കും. അതിന് മാത്ര അയിന് വല്ലാനിന്ന്ണാളൊന്നല്ലേയ് രണ്ടെണോ മൂന്നെണ്ണൊക്കെ മതി.
അഹ് മതിലേ ആ ന്നാലും മാണം അത്ങ്ങനെ ഇണ്ടാക്കണ്ടേ നമ്മള് രണ്ടെണ്ണായാലും മൂന്നെണ്ണായാലുംല്ലേ? ഹി ഹി ഞാ പിന്നെ
ഓക്ക്നെണ്ടാവും കൊറേ എയ്താന്.
ആഹ ആഹ ഞാൻ പിന്നെ എന്താ ചെയ്യല് ചപ്പാത്തിയൊക്കെ കൊറെ അങ്ങട്ട് പരത്തി വെച്ച് കാണ്ടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കല എന്നിട്ട് നാ അല്ലാതെഇത് ഇങ്ങനെ, ഒരു നാലെണ്ണത്തിനും വാണ്ടിട്ട് എന്നും വാണ്ടെ തിങ്ങനെ.
ആ അതന്നെ ഞാനിപ്പ പാലപ്പത്തിൻ്റയി ഓ പൊടിയില്ലേ പാലപ്പ പൊടി പാലപ്പം വെള്ളപ്പൊക്കെ അത് അരച്ച ഒരു മണിക്കൂറ ഴിഞ്ഞാൽ ചൂടാലൊ
ആഹ് ചുടാലോ
ഉം.. അല്ലെങ്കി ഞാൻ സാധാ പത്തിരി പൊടില്ലേ?
ആഹ ആഹ ആഹ അയ്ന്റെ ദോഷട്ടാ ഇവടെ പറ്റൂല. ത്താദ് ഒരുവേറൊര്ത് ഒക്കെ പറയും പച്ചരി അരച്ച് ചു ചുട്ണേന് കൊയപ്പല്ല. നമ്മള് പൊടി കൽക്കി കാണ്ട് ചു ട് പിന്നെ ചെലപ്പന്റെ ചട്ടിന്നറ്റെ കിട്ടൂലട്ടോ അങ്ങനെ. പൊടി കലക്കി പാരണേന്, ഓയലൊക്കെണ്ടായാ പിന്നിം കിട്ടും. ഇന്നാലും ചെലപ്പം കിട്ടൂല. ഓയിൽ എന്നെ ഓയിൽ എടുക്കും ഓയിൽ ഇങ്ങനെ ഓൽ ഇങ്ങനെ ഒഴിച്ച ഓയൽ ഒരു കാണെകി ചെൽപ്പം കി എന്നാലോ മറ്റേദിന്റെ ആ ഒരു ഇത് കിട്ടൂല അത്ങ്ങനെ കൊഴഞ്ഞു പോണ്ട് പറിയും ആ അത് പറഞ്ഞണ്ട്അത് വാണ്ടറഞ്ഞ്
ഇപ്പത്തെ പച്ചേ നാത്ത പച്ചേന്റെ സുഖ
ആ റേഷൻ കടന്ന്ട്ട്ണൊക്കൊരു ഒരു ഒ ഒട്ടികൊണ്ടാണ് ആ ഒരു സുഖം കിട്ടണില്ല മ് മ് ഒരു ഇതില്ല പൊടിപ്പിച്ച പൊടിപ്പിച്ചാണെങ്കി കൊഴപ്പില്ല പൊടിപ്പിച്ചാണെങ്കില് ആ അങ്ങനെയ ആണെങ്കി നോക്കല്ല ഇതിന് പറ്റണില്ല നമ്മള് സാധാ അങ്ങനെ ഇണ്ടാക്കണ ആ ആ പിന്നെ ഈ ഉഴന്ന് ഊട്ടികണ്ട് ഞാൻ പിന്നെ അധികം അങ്ങനെ അരച്ചട്ട എന്നാ പിന്നെ രാവിലെ നല്ല സുഖമാണല്ലോ ആ അതായ നല്ല സുഖണേ
ആ വേ കയ്യും
ആ രാവിലെയൊക്കെ നല്ല സുഖാണ് രാവിലെയൊക്കെ ആ നമുക്ക് നീ നീ ചെരുമ്പോ തന്നെ ഒരു സൂ എളുപ്പ നിപ്പോ നമ്മള് കടന്നു അതൊക്കെയാനല്ലോ കടക്കുമ്പോളനെങ്കിലും വിട്ടാല് നമ്മളെ ചിന്താ പതല്ലേ ഇനിയിപ്പൊ ന്ന് താ ഉണ്ടാക്കേണ്ടെ
നേല വെള്ക്കു ഇല്ലാതാണന്ന് എത്താച്ചയക്കടി ആയിക്കത്ത കറി
ആ കറി ഇതാക്കട് എത്തപ്പ ഇ ഇപ്പ സ്കൂൾ കത്താപ്പ കൂട്ടാൻ കൊണ്ട് കൊണ്ടവാണ്ട സ്കൂൾക് ആണേ വേ എത്തു പറ്റൂല്ല ഹ്‌ അതാണ് കൂട്ടാനൊന്നും ഇങ്ങട് ഇണ്ടാക്കാന്ള്ള ഒരു പണീന്ന് ഏ ഇന്നിട്ട് എത്ത ആട്ടല്.
ആ പൈസ ഉണ്ടോ ചേപ്പോ അല്ലെങ്കിൽ ചെങ്ങനമാന്നൊക്കെ പറഞ്ഞു
ഏ ആ എന്നും ഇപ്പ നമ്മക്ക് കൊടുക്കാൻ കഴിലല്ലോ എന്നും പൈസ കയ്യിൽ ആ അത് ശീലം പിന്നെ അതെന്നെ ആവ്യെ ഞാൻ പിന്നെ എന്തായാലും നിർബന്ധിച്ചാൻ കൊടുത്തേക്കും നല്ലാതജ് പിന്നെ ആരാ ഞ ഇവിടുന്ന് കിട്ടും കരുതിക്കാണ്ട് പട്ടിണി കടക്കണ്ടമാ പണ്ടേ അങ്ങനെച്ചക്കെ തൊന്നും കഴിക്കാക്കാൻ പറ്റൂലറി ആൺകുട്ടിയാണ് വലുത് രണ്ടാമത്തെ പെൺകുട്ടി മൂന്നാമത്തെ രണ്ട ആൺകുട്ടികളും ഒരു പെൺകുട്ടി
ആ മൂന്നാമത്തെ എന്റെ പെൺകുട്ടി ഉണ്ട അല്ല രണ്ട് പറഞ്ഞാ കേക്കൂ
ആ എന്ന ഒക്കെ കണക്കന്നെ
ഉം പെൺകുട്ടി ആണെങ്കിൽ പിന്ന പറഞ്ഞകേൾക്കും
ആ അതൊക്കെ ശരിയന്നെ ഒക്കെതന്നെ ന്ന ആയിക്കോട്ടെ ന്നാ ശരി എന്നാ
എന്നാ ശരി